ആഹ പറയൂ
എന്തൊക്കെ പാട് സുഖല്ലേ പണിക്കാര് ഇതാ വന്നിക്കണ് മൂന്നാളെത്തിക്കണ് ഓൽക്ക് സിമെന്റ് ഇല്ലാഞ്ഞിട്ട് ഏഹ് മൂന്നാള് ഇഞ്ഞുണ്ട് വരാന് സിമെന്റ് ഇല്ലാഞ്ഞിട്ട് ഓല് കാത്ത് ക്കാണ് സിമെന്റ് ഇന്നലെ ഇറക്കിയിട്ടില്ലല്ലോ
ആഹ്
വണ്ടിക്കാര് ഒരു ചാക്കും രണ്ടു ചാക്കൊന്നും ഓട്ടോറിക്ഷക്കാർ കൊണ്ടരുംല്ല ബൈക്കുമല കൊണ്ടരല് ഞാൻ മറ്റാക്ക്‌ വിളിച്ച് പറഞ്ഞു നിങ്ങെ എന്തെിലും കാട്ടിറ്റ് ഇങ്ങട്ട് കോടന്നു ഇട്ടുടി ഞാൻ വണ്ടിക്കാർക്കൊക്കെ വിളച്ച് നോക്കി
അയിന് അവിടെ ആൾക്കാര് കൊണ്ടോരൂലേ
ഏഹ് അങ്ങനെ കൊണ്ട് തരും പക്ഷെ അവിടെ കടേല് വണ്ടി വണ്ടി ഇല്ലാലാ സിമെന്റും കടേല് വണ്ടില്ല
ആഹ് മോന് വണ്ടിമേ കൊണ്ട്രൂല്ല
കൊണ്ടരും അതിന് ബെയ്ക്കുമേ പറ്റൂല
ആഹ്
ആഹ്
ആഹ്
അല്ലാ ഞാ ചോ പണിക്കാർക്ക് ഭക്ഷണംമാണോ ചോറും കൂട്ടാനൊക്കെ
ഏഹ് ചോറും കൂട്ടാനൊക്കെ വാണം ചായവാണം കാൽചായ വാണം ഐക്കന്തം കടി വാണം
നല്ലേ
ഏഹ് ബംഗാളികളല്ല മലയാളിന്നേണ് പിന്നെ കഞ്ഞി വാണം പിന്നെ ചോറു വാണം ഇതുവാണം
ചോറ് വാണ്ടിരും
ആഹ് കഞ്ഞിം മാണല്ലേ
കഞ്ഞിം ചോറും കാൽച്ചായൊക്കെ വാണം
അച്ചാറും സംമ്മന്തിയോ എന്താ കൊടുക്കല്
അങ്ങനെ ഞാൻ മീൻപൊരിച്ചത് ഉപ്പേരിയൊക്കെ തന്നെ കൊടുക്കല് കഞ്ഞിക്ക്, ചോറ് കൊടുക്ക്ണ്ടെങ്കിൽ മീൻപൊച്ചത് കൊടുക്കുല്ലെങ്കിൽ മുട്ട പൊരിച്ചതും ചമ്മന്തിയും അച്ചാറും അങ്ങനെയൊക്കെ കൊടുക്കും ഇതിക്ക് കഞ്ഞി ആഹ് കൊടുക്കല്ണ്ട് നല്ല ഞാന് പാട്സ് കൊടുന്നാ വര്ട്ടി കൊടുക്കും
ആഹ്
ഇപ്പൊ മൂന്നാല് ദിവസം മുന്ന ഇവിടെ ഇണ്ടായിട്ട് ഇവിടെ നല്ല എട്ക്കും ഓര്
ആഹ്
പാട്സും ഇതൊക്കെ തന്നെ കൊടുക്കല് പാട്സ് ഓല് പറിട്ടാ കാക്കാനോട് പറീന്നറിം ആയിതന്നെ ഓർക്കറിം ഇവിടെണ്ടാവുന്ന്ള്ള കാക്കപ്പം കൊട്ന്നരും കടേന്ന് കോയിപ്പാട്സ് അത് കുറഗത്താണിക്കെ നസ്രി ചിക്കൻ
കുറഗത്താണിക്കെ ആഹ്
ആഹ് ആഹ്
പിന്നെ അൻറെ ഇമ്മാന്റെ ഇപ്പാന്റെക്കെ പാട്ന്താണ്
സുഖാണ് കുഴപ്പൊന്നില്ല ഞാൻ കുറച്ചസം മൂന്നാലിസം മുന്നേ അവിടെ പോയിന്നു
വരവില്ലെ അന്റെട്ത്ത്ക്ക്
ഇന്റെട്ത്ത്ക്ക് അങ്ങനെ വരലില്ല പ്പട്ത്ത് കല്യാണ ഇണ്ടായിന്നി ഇവിടെ ഇന്റെ മ്മാന്റെ ഏട്ടത്തിന്റെ മ്മാന്റെഏട്ടത്തിന്റെ പെരന്റെ അടുക്കന്നെഅല്ലേ ഇന്നെ കെട്ടിച്ചിക്ക്ണത് ഏട്ത്തിന്റെ പിന്നെ ഇളച്ചന്റെ കല്യാണം ഒലാണ്ന്റെ കല്യാണം ഉണ്ടാക്കിയിക്ക്ണന്നെ ഓര മോളെ കല്യാണം ഇണ്ടായിരുന്നു ഇവിടെ കാഞ്ഞിരക്കൂല വെച്ചിട്ട് അപ്പം അവിടുക്ക് ഉമ്മ പ്പ നാത്തൂനൊക്കെ വന്നീന്ന് ആഹ് ആ തന്നെ, തന്നെ
റോസ് റോസ് അല്ലേ
അതിലല്ല, അത് വേറെന്നെ വെക്കലാ റോസ്ക്ക്, അതല്ല കാഞ്ഞിരപ്പൂലുണ്ട് ചെറിയൊരു കാഞ്ഞിരപ്പൂല് ആ സ്കൂളിന്റെ ആ റൂട്ടിൽ തന്നെ
അവിടെ അടുത്ത് അല്ലേ തൊട്ടടുത്തല്ലേ എന്ത് അവിടെ വരാം ആ റോഡ് തന്നെ മൂന്നാമത്തെ പെരാ ആഹ് അവിടെ ആ അതന്നെ സൗകര്യം ഉണ്ടവാ സൗകര്യം ഉണ്ടാവോന്ന് ചോദിച്ചാ സൗകര്യം ഇണ്ട്.
ആഹ് ഇണ്ട്എന്ന ഇല്ലേന്ന് ആ ചൂട് എടുത്തിട്ട് ഇങ്ങണ്ട് നിക്കൂല.
തോന്ന്ണ്ട്ല്ലേ
ആഹ് ഇല്ല ഇല്ല ഇല്ല എന്നിട്ട്.
ഇങ്ങ് പിന്നെ പാത്രം എടുത്തോണ്ട് കൊറെ അങ്ങോട്ട് പോകണം.
എല്ലാ അവിടെത്തന്നെ ഉണ്ട് കൊറച്ച് വർക്കിങ്. ആ ഇണ്ട് കൊറച്ച് വിട്ടാ തോന്നുന്നു അല്ലേ എനിക്കറില്ല നിങ്ങള് വണ്ടീ ആയിട്ട് വരുന്നേ നമ്മള് പിന്നെ ആഹ് നമ്മളിവിടെ അടുത്തായതു കൊണ്ട് കുഴപ്പൊന്നുല്ല നമ്മുക്ക്
ഏ അങ്ങനെ കാണാ. എൻ്റെ ചേച്ചിടെ വീട് തൊട്ടടുത്ത ഇവിടെ.
ഏഹ് ആഹ് ആഹ് അപ്പൊ ആ കല്യാണത്തിന് എല്ലാവരും വന്നിന്. അപ്പൊ കണ്ടീന്. ഇതെല്ലാം ഞാൻ മൂന്നാല് ദിവസം മുൻപേ പോയിട്ടാ. ഒരു ദിവസം മറ്റാള്
നിക്കാ പോയിലെ
നിക്കാന് ഇപ്പടുത്തൊന്നും പോയിറ്റില്ല. കൊറെ ആയിക്ക്ണ് ഇപ്പം എന്നോട് പറയാണ് ഇപ്പം ലീവല്ലേ മുഹറത്തിന്റെന്ന് ഇപ്പം പറഞ്ഞാ ആ ഇല്ല്യ എൻ്റെ അനുജത്തികളൊക്കെ വരണണ്ടുന്ന് പറഞ്ഞു.
അനുജത്തികളൊക്കെ വരുമ്പോ പോകടി പെണ്ണെ. പോയി
പോക്ക് ഇണ്ട്. പക്ഷെ അതെല്ല ഇവിടം ആൾക്ക് നോമ്പുണ്ടാവും ഓലിക്കൊക്കെ നോമ്പുണ്ടാവും. അപ്പം എന്നോടു പറഞ്ഞു.
മാപ്പളാർക്ക് നോമ്പുണ്ടാവുമ്പോ വല്യാ ബുദ്ധിമുട്ടാണ്.
ആഹ് ഓര് ഓല് എല്ലതും എല്ലാം നോമ്പ് നോൽക്കും. അപ്പൊ പിന്നെ അത്താഴത്തിനും ഇതിനൊക്കെ പാടല്ലേ. രണ്ടീസം ലീവുണ്ട്, ലീവ്ണ്ട്. നോക്കട്ടെ
ഇജ്ജ് ഇല്ലാതെ പെരേക്ക് പോകില്ലേ അൻ്റെ മക്കള്.
ഏഹ്എന്റെ രണ്ടാമത്തെ പോകൂ രണ്ടാമത്തെവനൊക്കെ ആറാം ക്ലാസ്സിൽ എത്തിക്കണെങ്കിലും, ഒറ്റക്ക് വണ്ടിയിൽ പോകവും ബസ്സൊക്കെ കേറി പോകും.
അ ഹി ഹി ഹ
നമ്പറൊക്കെ നിശ്ച്ച്ചുണ്ട്. ഏത് കടേല ആനോക്കില ഇറങ്ങിയക്കെ കടയന്ന് നിന്റെ സ്നേഹതീെ മാപ്പിളയാണ് ആ സെക്കയറ് ന്നിട്ടോനോട് പറയും പിന്നെ ആഹ് ഓനോട് പറയും ഇൻ്റെ ഇമ്മാൻ്റെ ഉമ്മച്ചീൻ്റെ ഫോണിലേക്ക് വിളിക്ക് ഞാൻ ഇവിടെ എത്തിക്കണ് പറഞ്ഞാളി ഇൻ്റെ ഇമ്മമ്മാൻ്റെ ഫോണ്ക്കും ഇമ്മമ്മ ക്കെ ഓനായിട്ട് കമ്പനിയാണ്
എൻ്റെ കൂട്ടുകാരത്തിന്റെ മാപ്പളല്ലേ എന്നുള്ളതിൽ ആഹ്
ആഹ് അപ്പൊ ഇന്റെ മാപ്പൾനെറ്റൊക്കൊ ആഹ് അവിടെക്ക
നല്ല കമ്പനിയാണ് അപ്പൊ കാവഞ്ചേരിക്ക് പിന്നെ എങ്ങനെ പോവാറ് അതിനുള്ളിക്കൂടെ കടന്നിട്ടാ ആനമുക്കിന്റെ അവിടന്ന് ആഹ് കുറുമ്പടിയല്ലേ ആഹ് മറ്റോടുത്ത് ഇച്ചി പെരുന്തല്ലൂര് അവിടെ ചെമ്പ്രുവട്ടത്ത് ഇറക്കാ
ഞാൻ ആനമുക്കില് പെരുന്തല്ലൂര് കഴിഞ്ഞിട്ട് ആനമുക്ക് അവിടെണ്ട്റങ്ങും എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കും അല്ലങ്കിൽ പെരേക്ക് വിളിച്ചു പറയും അപ്പൊ ആങ്ങളാര് ഉള്ളമ്പോ ഓര് വണ്ടി ചേരോ
സെരിയാക്കിയോ നിങ്ങളുടെ അവിടെ ഉള്ളേ
അഹ് ആഹ് കൊറച്ചൊക്കെ സെരിയാക്കീക്കുണു കുറച്ച് ഉള്ളൂ ഇൻ്റെ മാപ്പിള എപ്പളും പറയും അൻ്റോട്ക്ക് വരാള്ള പണി ഇബെട്ന്നു
കസ്ടകാലത്തിന് ഒരീസം മാനുആക്കാൻ്റെ പെണ്ണുങ്ങള് മരിച്ചിലെ പെങ്ങളെ അഹ് അതല്ല മാ മാനിയാക്കാൻ്റെ കൊറെ മുന്നേയാ ഇപ്പള്ളല്ല
ഏത് മാനിയാക്ക
ഞങ്ങളെ കുടുംബംള്ളേ ഇല്ലേ ആടെ അൻക്കറിയോ ആഹ് വയ്യാ ഓ മാനികാ ആഹ് അയിൻ്റെ ആഹ് പെണ്ണുങ്ങൾ കുറച്ചായല്ലൊ മരിച്ചിട്ട് ആഹ് ആഹ് അതന്നെ ആഹ് മരിച്ചിട്ട്
ആഹ് നസീ എന്താണ് ഓളെ മോളെ പേരെന്താ നസീറെ
ആഹ് നസീറ ല്ലേ നെസീറാന്റെ പഞ്ചായത്തിലെ ആഹ് ജോലി വേനസീറ
ആഹ് വേ നസീറ അതന്നെ വേ നസീറ ഓളെ മുഷ്ണൂർക്കല്ലേ
ദ
ആഹ് വേനസീറ മുഷ്ണൂർക്കാണ് കല്യാണം കഴിച്ചിക്ക്ണത് ഞങ്ങളെ പേരെന്റെട് ത്തെന്നെയാണോളെ പെര
ആഹ് അപ്പോ മളെ വന്നപ്പോൾ ഞാൻ കാവഞ്ചേരിക്ക് ഇത പാലത്തി ചെമ്പ്രോവട്ടം പാലത്തിന്റെ അടുക്കുമ്പോടു ഈ റോഡ് നല്ലതാണെന്നണ്ട് പറഞ്
ഇന്റെ അള്ളാ എന്താണ് കച്ചറോ അപ്പണ്ട് സെയ്ഫു മോളെ കൊണ്ടാക്കാൻ വാണ്ടീട്ട് പോണ് അന്ന് സേയ്ഫു മോളെ കൊ കൊണ്ടാക്കാന് മോള്പ്പം അന്റോട്ക്കെ കൊണ്ടാക്കണ് ഞാൻ അറിയില്ലല്ലോ
ഓളിപ്പോ ജ് അന്റെ ആങ്ങളന്റെ പെണ്ണുങ്ങളാന്ന് ഞാൻ അറിയണ്ടേ
ആഹ് ആദ്യക്കെ ഉമ്മ കൊടന്നാക്കി കൊടുക്കലും കൊണ്ടാക്കി കൊ കൊണ്ടോവലൊക്കെ തന്നെ എനു ഇപ്പോ ഓള് പിന്നെ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത കാരണം ഓള കൊണ്ടോവും കൊണ്ടരൊന്നും വാണ്ട പെണ്ണിനെ ചേർത്ത്ക്ക്ണല്ലോ പെണ്ണിനെ ആത്ത് ആഹ് കൊഴപ്പൊന്നുല്ല ആത്തൂരല്ല പെരുന്തല്ലൂരെറ്റ ഒരു സ്കൂളാണ് അതൊരു
ഉം ആരോ സ്റ്റാറ്റസ് കണ്ടീരുന്നു ഒരീസം
ആഹ് അതന്നെ അറിയോ
മത മതപരമായിട്ടുള്ള ക്ലാസ്ക്കെ
ആഹ അതന്നെ അങ്ങനത്തെ ഒരു സ്കൂളാണ് ഇപ്പൊ പുതിയതാണ് നോമി
ഇമ്മാനിം മക്കൾകൊക്കെ മതപരം എല്ലാവർക്കും വറെ കൊടുക്കട്ടെ
കൊടുക്കട്ടെ ഞാൻ പറഞ്ഞിക്കണ് ഉമ്മ ആദ്യം നല്ലത് ഇടണ്ടിയരും ഡ്രസ്സൊക്കെ നല്ലത്
ഉം അല്ലടി അങ്ങനെ മീറ്റിംഗിനൊക്കെ പോകുമ്പോ അപായ ഇടണല്ലവിടെ
ഏഹ് നല്ല മറവാണ്
കണ്ട് ഇടലുണ്ടാ
ആർക്കറിയ തൊടങ്ങീട്ടല്ലേ ഉള്ളൂ
ഏഹ്
ഞങ്ങളെവിടുത്ത സ്കൂളൊക്കെ അങ്ങനെയാണ് നമ്മള് പറയൂട്ടാ ഇത്ട്ട് അപായട്ടല്ലാതെ അങ്ങട്ട് വരരുതന്ന് പറയും
അതന്നെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞേക്കാ പിന്നെ ഇന്ന് എന്താ ചായയും കടിയും എന്തൊക്കെന്താ
കാടി ഇപ്പൊ ഒരു വക ദോശൊക്കെ ഉണ്ടാക്കി കടലക്കറിയൊക്കെ ഉണ്ടാക്കി കുടിച്ച്പോയി ഇനി വന്നേക്ക എല്ലാരും ദോ ശന്ന് പോയത
മോന് പോയാ
മോനത അവിടെ കെടക്കണ് ഞാനിപ്പോ സിമെന്റ് കൊണ്ടരാൻ പറഞ്ഞു ഏഹ
ഓൻപ്പൊ എന്തിനാ പണിക്കോണില്ലേ വർക്ക് ചെയ്യാൻ പോണില്ലെ
ആഹ് അത് രാത്രിയില് ഇപ്പൊപോവും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ വരെ കേടു ക്ക എന്നിട്ട് ഓന്റെ എല്ലിടിയും കൊല്ലടിയും ഒക്കെ ശരിയാക്കാൻ വേണ്ടിട്ട് ഇവിടുന്നൊരു പോക്കാ നട്ടത് കഴിഞ്ഞ എവിടെങ്കിലൊക്കെ സൈറ്റിൽ ജോലി ഉണ്ടെങ്കിൽ ആണ്ടോവും പതിനൊന്ന്മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി കൊങ്ങനെ വരും പെരേക്ക്
അപ്പൊയ്യാരാ വായിലോറന്നുടുക്കാ ഇജ്ജന്നെ
ആഹ് ഞാനല്ലെങ്കി അച്ചനെ വിളച്ച ഓലാരെങ്കിലും തോറന്നൊടുക്കും വിളി ക്കും ചിലപ്പോം കൂടുതലും രാത്രി വിടലില്ല ഓനെ വിട്ടാതന്നെ നമ്മുക്ക് പാടാണ്
എന്തായി കോഴ്സ് എടുത്ത് പഠിക്കല് പഠിപ്പൊക്കെ എന്തായി
അവൻ കൊടുത്തക്കണ്ന്ന് പറഞ്ഞു
ഏഹ്
ഇവിടെ ഐ ഐ ടി ഐ ആ അങ്ങനെ എന്തോ ഒരു കുന്തത്തില് ഇവിടെക്കെ കൊടുത്ത്ക്ക്ണു അ കിട്ടിയാല് അല്ലെങ്കി പോളിയൊ കൊടുക്കേണ്ടിരും ഉം ഇവിടത്തന്നെ ഇണ്ടാലാ ഇനിക്കറിയില്ല ഞാൻ ഓൻ പറഞ്ഞു ബളാണ് ഇതാ കടങ്ങാത്തോട്ന്നന്നേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കടുങ്ങാത്തുണ്ട് എല്ലാത്തനെ എവിടെത്തന്നെ ഉണ്ട് നമ്മളെ അവിടെ ഇ ഇരിങ്ങാലെ തന്നെ ഉണ്ട് ഒരു കുഞ്ഞിൻതോട് പറയും നമ്മളെ എവിടെന്ന്റിയോ അതല്ല അവിടെല്ല ഏ ങ്ങള് കേട്ട്ക്കണാ എന്തന്ന്റിയോ പൊന്മുണ്ട ആ പാത്ത്
പൊന്മുണ്ടം കേട്ടിട്ടുണ്ടോ
ആ പാത്തക്ക് അവിടെ ഇവിടെ ഒരു കുന്നിന്റെ മോള് എന്തൊരു കുന്തണ്ട്
ആഹ്
പെരുമായിനങ്ങാടി ഒക്കെ ആ പാത്താ തോന്നുന്നു ഓലോഡ് ഐ ടി ഐ ഉണ്ടാവുല ഗവൺമെന്റിന്റെ ആണല്ലോ
അല്ല പൊന്മുണ്ടം ആഹ്
ആഹ് ആന്ന് ഇത ഇരിങ്ങാവൂര് മീശപ്പാടി ആ ഒന്നുകൊണ്ട് ഇരങ്ങാവൽന്ന് അങ്ങട്ട് മേലക്ക് കേറാ ഇപ്പൊ ആ റോഡ് ഇവിടുന്ന് ഇങ്ങനെങ്ങട്ട് എളുപ്പാണ് പക്ഷെ അയികൂടെ വെലത്തിക്കൂടെ അങ്ങനേം വരാ
ഉം പൈനങ്ങാടിക്കൂടെ പോവാല്ലേ
ആഹ് അങ്ങനേം പോവാ
ഉം മീശപ്പടി മീശപ്പടി
ഉം
മീശപ്പടി റോഡ് പിന്നെ ഏ കാക്ക പോയി കാക്ക നാട് കറങ്ങി കാക്ക നേര്ത്തെ നീക്കു
അല്ല നേര്ത്തെ സ്കൂൾക്കോണം
ഇല്ലില്ല പത്ത് മണിക്ക്
ആഹ് ശരി ഏതാ വിഷയം പഠിപ്പിക്കണ് ഏതാ വിഷയം പഠിപ്പ
സയൻസ് ജ്ജിന്റെ കാക്കാനെ കണ്ട്ക്ക്ണോ സയൻസ്
ഞാനിപ്പ ഇങ്ങള് ഫോട്ടയച്ചപ്പോ കണ്ടിക്കിണ് കാക്കാനെ ആദ്യം തന്നെ
കാവഞ്ചേരിക്കിടക്കിടക്ക് വരുവല്ലോ
ആഹ്
കായഞ്ചേരിക്കെ ഇക്കക്കെയാണ് ഇപ്പോങ്ങാട്ട് വരവ് തേങ്ങെടുത്തൊണ്ടരാനും സാൻത്തിനൊക്കെ
ആഹ് ആഹ് ഇങ്ങളെ ഇതല്ലേരുന്നു ആ തോട്ടിന്റെ അറ്റത്തെക്ക്
ആഹ്
നിങ്ങളെത്തന്നെയല്ലേ അത് ഒരു വന്ന അവസരത്തി ഇതിലേ പിന്നെ ആ ആകെ പോയിനീല്ലേ തേങ്ങൊക്കെ ഒലിചോയിഞ്ഞീല്ലേ
ആഹ് തങ്ങളെ പേരെന്റെ തൊട്ട മുന്നിലുള്ള സ്ഥലക്കെ മോ തങ്ങള പേരെന്റെ ആ മുന്നിലുള്ളതാ അവരെ പേരെണ്ടല്ലോ അയിന്റെ ബാക്കിലുള്ള സ്ഥലൊക്കെ ഞങ്ങൾ തന്നല്ലോ മുന്നില ആൾക്കാരാണ വന്നിരിക്കുന്നത് അവിടെ തങ്ങളെ പെരയില് ഞാൻ കഴിഞ്ഞ ഒരു കൂവ പറിക്കാൻ പോയിന്ന് കൊർ കൊറച്ച മുന്നേ തങ്ങളെ പെരല്ലടീ
ആഹ് ആഹ്
ആഹ് അവിടെ ആൾക്കാര് കാണാൻ വരുന്ന് ഇപ്പൊ ആരാണവിടെ ഇരിക്കണ മോനോ
ആർക്കറിയ ഇക്കറീല
ഞാന് അവിടെ അടുത്തല്ലേ അൻ്റെ വീട്
ഇന്റേത് ഇത് ഈ റോട്ടീന് ഞാൻ പറയല ഏഹ് നമ്മളെ നീർച്ച റോഡില്ലേ
ഉം എല്ലടി പാത്തുന്നാലൊക്കെ പെരൻ്റെ അടുത്തല്ലേ
ഏ പാത്തൂത്ത
അവര് വയ്യ കൗത്തിലൊരു മൊയള്ളൊരു
ആഹ് അവിടന്നൊക്കെങ്ങനണ്ട് പോരണം അവിടന്നൊക്കെ ങ്ങട് ആ റോട്ടിൽ നേരെ ഇങ്ങട് പോന്നിട്ട് ആ പീടിയം പള്ളിയൊക്കെഥാ പീടിയണ്ട എത്തനക്കായ മുന്നേ പീട പള്ളി എത്തനക്കായ മു ഏ
അത് മരിച്ചല്ലോന്ന്റിയ
അത് മരിച്ചി ആ താത്ത മരിച്ചിക്കു പീടിയം പള്ളി എത്തണ കായ മുന്നേന്നു
ആഹ് എന്നാ ആയിക്കോട്ടെ ട്ട
ആഹ് ആയിക്കോട്ടെ എന്താ വെച്ചാൽ മോ ട്ട്റ് ഇടാനൊക്കെ പണി പണിക്കാര് പറഞ്ഞ്ണ്ട് അപ്പോൽക്ക് വള്ളം ക്കെട്ത്ച്ചൊട്ക്കട്ടെ കുടിവള്ളം കൊട്ക്കട്ടെ ഇന്നാ അയ്ക്കോട്ടെ